ഹലോ.
ഹലോ.
ആഹ്
ഹലോ പറയൂ കേൾക്കുന്നില്ലെ.
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. എവിടെയാണ്.
ഞാന് ഇന്ന് വീട്ടിലണ്ട് ഇന്ന് വർക്കില്ല.
വർക്കില്ല.
ഉം പനി ആയിരുന്നു വീട്ടിലെല്ലാവർക്കും അപ്പ അതിന്റെ റെസ്റ്റില്ല.
ആഹ് ശെരി ഉം ഉ
മഴയൊക്കെ അയതു കൊണ്ടേ
ആ നല്ല മഴ ഉണ്ടോ
ഇന്ന് ഇന്ന് മഴ കുറവാ രണ്ടു ദിവസം മുന്നേ നല്ല മഴയായിരുന്നു ഫുള്ള് രാവിലെ തൊട്ട് മഴ തന്നെ
അ ആഹ് ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു ഇന്ന് ചെറുതായിട്ട് ഇടക്കൊക്കെ മഴ പെയ്യണണ്ട് വെയിലെറക്കണ് ണ്ട്
ആ ഇവിടെ ഇങ്ങനെ തന്നെ ഇന്ന് എന്നാലും മഴക്കാറുണ്ട് ഇടയ്ക്ക് ഇടക്ക് വെയിൽ വരും ഇടയ്ക്ക് മഴ
ആഹ് ആഹ് ആഹ് വീട്ടിലാരൊക്കെയ ഇള്ളേ
വീട്ടിലിപ്പൊ അമ്മയിണ്ട് അനിത്തിണ്ട് അമ്മമ്മയുണ്ട് ഫസ്റ്റ് അമ്മമ്മയ്ക്ക് പനി വന്ന്‌ പിന്നെ അമ്മമ്മയ്ക്ക് അമ്മമ്മയുടെടുത്ത് അമ്മേന്റെ അടുത്ത് വന്ന് ലാസ്
അ സാദാ പനി തന്നെയല്ലേ
ആ സാദാ പനി തന്നെയാണ് കൊഴപ്പൊന്നു ഒന്നാമത് ഈ കാലാവസ്ഥന്റെയാണെന്ന് ഒരു ഡൗട്ട് പേടിക്കാനൊന്നും ഇല്ലെന്നേ
ആ കാലാവസ്ഥ ഇപ്പ എല്ലായിടത്തും ഉണ്ട് എല്ലാവർക്കും ഉ ണ്ട് പനി എല്ലാ കുട്ടികൾക്കുണ്ട് ഇവർക്കൊക്കെണ്ട് ഞാൻ ഹൗസ് വൈഫ് തന്നെയാണ് രണ്ട് കുട്ടികളുണ്ട്
ആഹ്
മൂന്ന് വയസ്സായ കുട്ടി ഉണ്ട് ഒരു വയസ്സായ ഒരുകുട്ടിയുണ്ട് ചെറുത് അല്ല അവൾ ക്ക് അംഗൻവാടിയാണ് അപ്പൊ അയിനി ഇഞാൻ എന്റെ വീട്ടിലായിരുന്നു അതോണ്ട് പറഞ്ഞയച്ചിട്ടില്ല ഞങ്ങളൊരു പോയി വന്നതേന്നു അപ്പന്റെ ക്ഷീണത്തില് എങ്ങനെ?
മൂത്ത ആളാണോ അംഗൻവാടില്?
അപ് മൂത്ത ആളോ മറ്റെ ആള് ഒരു വയസ്സായി ട്ടൊള്ളൂ അവനൊറങ്ങാണ് അവള് ഇവിടണ്ട്
വീട്ടില് മക്കളുണ്ടേലും സുഖാണല്ലെ അത് സുഖാണല്ലെ സമയം പോകുന്ന അറിയില്ല കളിപ്പിച്ച് എടുക്കും
അഹാ അതൊക്കെ ശരി തന്നേ പക്ഷേ ആഹ് അത് ശെരി തന്നേണ് പക്ഷെ എന്താ ഒരാളടെ വി- കൃതിയാണ് അപ്പം ഭയങ്കര എടങ്ങേറാണ് അപൊ മോ ത്താള് നല്ലോണം അവള അവനെ കാട്ടും അ
പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാവൂല്ലേ നമ്മള് പറഞ്ഞ് മനസ്സിലാക്കി കൊടു
ആ അതോണ്ട് നോക്കിക്കന്നെ വേണം
നമ്മള് ചെറുപ്പത്തില് അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നു അത്രയും തന്നെ ആലോ ചിന്തിച്ചാ മതി
അഹ ഹ ഹ അങ്ങനെയൊക്കെ ചിന്തിച്ചാ ശരി തന്നെയാണ് ഇപ്പം അന്നത്തെ കാലത്തൊന്നും ആർക്കും നോക്കാന് അങ് അങ് അന്നത്തെ കാലത്തൊന്നും നോക്കാനും ആരും ഉണ്ടായിരുന്നില്ല ഇ പ്പൊക്കെ നോക്കാനും ആൾക്കാര് കൂടുതലാണ് ഇന്നാലും നോക്കാൻ മടിയാണ്
ഉം അയിനിപ്പൊ ഒന്നാമത്തത് ഫോണ് ഉള്ളതുക്കൊണ്ട് എല്ലാരും ഫോണും തോണ്ടി ഇങ്ങനെ ഇരിക്ക
ആഹ് ആഹ് ആ അതും ശരിയാണ് ഫോണ് പിന്നേന്ന് പറഞ്ഞാല് ഇപ്പത്തെ ഇനി വരുന്ന അമ്മമാരും തന്നെ അവരെ പ്രായം അവർക്ക് എൻ - ടേൺമെന്റ് എൻജോയ്മെന്റ് ആണ് വേണ്ടത് കുട്ടികളിൽ ഏറെ പ്രാധാന്യം അയിനാണ് കൊടുക്ക്ണത് ടൂറ് എൻജോ- ടേൺമെന്റ് അങ്ങനത്തെ കാര്യത്തിനൊക്കെയാണ് പ്രാധാന്യം ഫുഡ് കറക്കം ആഹ് അങ്ങനെ. ക്കെയാണ്. ഓരോ ദിവസത്തില്, രണ്ട് ദിവസത്തിൽ, രണ്ട് ഒരാഴ്ച ഒരു ഏകദേശം ഏറിപ്പോയാലൊര്. ഒരാഴ്ചയില് പൊർത്ത്ന്ന് ഫുഡ് കഴിക്കാത്തതും ഛായുടിക്കാത്തായിട്ട്ള്ള ദിവസങ്ങള് കൊറവാ പണ്ട ത്തെ കാലത്ത്ന്ന് പറഞ്ഞാ അങ്ങനെയല്ലായിരുന്നു അവർക്ക്ന്ന് പറഞ്ഞാ വെറും മ ക്കള് ആ ഭർത്താവ് ആ ഒരു ചിന്ത മാത്രേ ഉണ്ടാ ന്നൊള്ളൂ അവർക്ക് ഫുഡോട്ക്കാ അവരെനോക്കാ. അവർക്ക് പറഞ്ഞ അങ്ങൻത്തൊന്നു അല്ലയ് ഇപ്പളാണ്പ്പം എന്താ പറയാ പേര കുട്ട്യാളൊ ക്കായേന് ശേഷാണ് അവര് പിന്നിം. ഉം കൊർച്ചൊക്കെ സ്ഥലങ്ങള് കാര്യങ്ങളൊക്കെ കാണാനും താക്കാനൊക്കെ പോവണത്. എന്താന്ന് വെച്ചാ അന്നത്തെ കാലത്തൊന്നും അവർ.
തന്നെയായിരിക്കും എങ്ങോട്ടും അങ്ങനെ പോവൊന്നുല്ലല്ലോ യാത്രകളൊക്കെ കൊറ ഉം.
ആഹ് അങ്ങൻതന്ന്യാണ് അവർക്ക് പർഞ്ഞാ ഭർത്താക്കന്മാരും അങ്ങനേണ് പിന്നെ. അവരെമ്മാ മ്മാരെ പറിണതെന്താ അൻസര്ച്ചങ്ങനെ നിക്കും ഇപ്പത്തെ മ്മാ രും തന്നെ മാറി ഭർത്താക്കമ്മാര് മാറി. അപ്പയ്നൻസര്ച്ച്ള്ള മാറ്റങ്ങള് എല്ലാരിലും കാണും. ഇപ്പൊ കുട്ട്യാള് പണ്ടത്തെ കാലത്ത്ന്ന്ർഞ്ഞാ ഇമ്മാര് കു മക്കക്കൊന്നും കൊട്ക്കാതെ തിന്നൂല അവര്. കഴിച്ചോ നോക്കീട്ടേ അവര് കഴിക്കുള്ളൂ ഇപ്പത്തെ സമയ ത്തങ്ങനെയല്ലല്ലോ ഇപ്പത്തവര് അവർക്ക് കിട്ടിയാ അവര് തിന്ന് കഴിഞ്ഞിട്ടുള്ളൂ കുട്ട്യള് തിന്നു. ക്കോ ആലോയ്ക്ക അങ്ങനെക്കെ കാലങ്ങള് മാറി പലേതിലും.
രണ്ടാമത്തെയാക്ക് കു ട്ട്യളെ .
ആഹ് അത് ശര്യ അതിപ്പ ഏത് കാര്യത്തിലും അങ്ങനെയല്ല ഏത് കാര്യത്തിലും. നല്ലവര് ചെയ്യ്ന്നവര്ണ്ട് പക്ഷെ. ഈ ചീഞ്ഞവര് ചെയ്യ്ന്നത് ക ആ കണ്ട് കാണ്ട് അവർക്കും കൂടെ അത്. എല്ലാ കാര്യത്തിലും അങ്ങൻതന്നെയാണത് ഇപ്പം എന്താ. കു ഊ ഒരു കൂട്ടര് അങ്ങനെ ചെയ്യ്ണ്ട് വിചാരിച്ചിട്ട് ആ ഒരു കൂട്ട്ര് തന്നെയാണ് ഈ ചെയ്യാത്തോൽക്കും കിട്ട്ണത്. ആ പേരെന്നേണ് ഓൽക്കും കിട്ടാ ഏ അത്. ചെയ്യാത്തത് ആരെങ്കിലുണ്ടോന്ന് ആരും ശ്രദ്ധിക്കൂല്ല അത് ഏത് കാര്യ ത്തില് ഏത് വിഷയത്തിലും അങ്ങൻതന്നെയാണ്.
അതെപ്പഴും അങ്ങെൻതന്നെ നല്ല കാര്യൊന്നും കാണാൻ ആരു ണ്ടാവൂല നമ്മളെന്തെങ്കിലും ഒര് തെറ്റ് ചെയ്താൽ അതെടുത്ത് ചൂണ്ടിക്കാണിക്കാനെല്ലാവരു
ഇത് എല്ലാര അതെ എല്ലാർക്കും ആ ഒരു കുറ്റം കിട്ടും ചെയ്യും ഒരു കൂട്ടർ ചെയ്യുന്ന. അതുകൊണ്ടെന്നെ എല്ലാർക്കും.
നല്ലതാരും പറയൂല.
നല്ലതാരും പറയില അതെന്ത് തന്നെ ചെയ്തിട്ടും കാര്യുല്ല. ഞ്ഞിപ്പെ എന്തെൻ അത് അത്. ഇവരെ ഇങ്ങട്ട് ഞമ്മളിപ്പഞ്ഞെന്തെങ്കിലും പറഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവരിങ്ങോ ട്ട് പറഞ്ഞേന്ള്ള മറുപടി ആണങ്ങട്ട് പറഞ്ഞത് ന്ന് അവര് ചിന്തിക്കൂല പറഞ്ഞതെന്തേന്ന് വെച്ച. ചിന്തിക്കുള്ളൂന്നാണ് പെണ്ണ്ങ്ങളെ വിഷയത്തില് അതൊ കൊർച്ച് കൂടുതലു ആണ്. അവർക്കും തന്നെ അവരും തന്നെ അങ്ങനെയാണ്.
ഇങ്ങളെല്ലാരും കണ്ക്കെന്നാണ് ആരെ
ഉം പെണ്ണ്ങ്ങക്ക് പെണ്ണ്ങ്ങളെന്നെ ശ ത്രുന്ന് പറഞ്ഞ പോലേയാണതേ.
ആഹ് പെണ്ണ്ങ്ങക്ക് അല്ലെങ്കിലെ ഞാൻ അങ്ങനെ പറയല്ലട്ടോ പെണ്ണ്ങ്ങക്ക് തമ്മ് മ്മ്ല് അങ്ങോടും ഇങ്ങോടും. ഇഷ്ടപ്പെടൂല.
കു ആഹ് ആ ഇഷ്ടപ്പെടൂല അതെ. ആഹ്. അത് സ്വാഭാവികം. അത് ഏത് ത്തെ പെണ്ണങ്ങളായാല് ഏട്ടത്തികളായട്ടെ അനിയത്തിമാരാവ ചേച്ചിമാരാവട്ടെ എല്ലാരും അങ്ങൻതന്ന്യ അവ അവരെന്താണോ ആഹ് അതെ എപ്പൊ എപ്പളും
ചിന്താഗതില്ല
എപ്പഴും അതാണ് ഞാ അവരിലേറെ എങ്ങനെ മുമ്പിലെത്താം അവര് അവർക്കേപാ ഏത് മൻ തൊർന്ന് ആഹ് നിങ്ങള് വലുതായിക്കോള്ന്ന് പറ് കഴിഞ്ഞാലും മനസ്സിന്റെ ഉള്ളിലൊര് ഇത്ണ്ടാവും വല്താവര്തേന്ന് എന്റെ വർ ഭർത്താവ് മുന്നിലിരിക്കണം എൻ്റെ ഭർത്താവ് മുന്നിലി മുന്നിൽ നിക്കണംന്ന്ള്ളൊരു മൈൻഡാണ് ഇല്ലെങ്കി എനിക്ക് പൈസ പൈസണ്ട് എൻ്റെ ഉപ്പാക്ക് പൈസ്സണ്ട് എൻ്റെ ഉമ്മാക്ക് പൈസ്സണ്ട്ന്ന് പറയാനെ പെണ്ണുങ്ങക്ക് സമയൊള്ളു എവ്ടെ കൂടിയാലും ഒരുത്തരെങ്കിലും അങ്ങനെ പറയുന്നവരുണ്ടാവും ചെയ്യും
എന്നാലും എവ്ടെ പോയാലും പെണ്ണുങ്ങക്കാണ് മുൻഗണന
ആഹ് ആഹ് അതെ അതെ പെണ്ണ്
ഇപ്പൊ ബസ്സെന്നെ കണ്ടില്ലെ പ്രിയദർശിനി വന്ന് ഫ്രീ ടിക്കറ്റ് അവ്ടെ ആണുങ്ങക്കൊരുവെ ഇതില്ല
അതെ അതെ അത് ശരിയാണ് എല്ലോട്ത്തും പെണ്ണുങ്ങൾക്ക് സ്വാധീനം എല്ലോട്ത്തും പെണ്ണുങ്ങൾക്ക് സ്വാധീനം കൂടുമ്പഴാണ് ഈ പ്രശ്നങ്ങള് വെർന്നത് അങ്ങനെണ്ട് പണ്ടൊന്നും ഈ പ്രശ്നങ്ങളധികല്ലേ ആഹ് പെണ്ണുങ്ങളെ പ്രശ്നങ്ങളൊന്നും ആരും അറിയാറുല്ല അവരെന്നെ ഉള്ളിൽ ഒതുക്കി പിടിച്ച് ഇ പ്പൊന്ന്ങ്ങ്ട്ട് പെ ഇതായ മതി അത്ങ്ങ്ട്ട് വല്യ സംഭവാക്കി അവരെ സഹായിക്കാന് ഈ പറയുന്ന ആണുങ്ങളന്നെ ചെല കൂട്ട്ര് അവരെന്താണോ പറയ്ണെ അത് കേട്ട് പ്രവർത്തിക്കാനുണ്ട് അല്ലെങ്കി ആഹ് ആഹ് ആഹ് ആഹ് ആണുങ്ങള് പണ്ടത്തെ ആണുങ്ങള അങ്ങനെല്ലെര്ന്നു ആഹ് അത് പോട്ടെ അല്ലെങ്കി അത് കൊറ്ച്ച് ക്ഷമി ച്ചളാന്ന് പറയാള്ള ആണുങ്ങളുണ്ട് ഇപ്പത്തെ കാലത്ത് ആണുങ്ങളും തന്നെ അങ്ങനെയ അയ് പറഞ്ഞോ അവ അങ്ങനെ പറഞ്ഞോ ചോയ്ച്ചാണ്ട് അപ്പൊ ഒന്നുംകൂട ഇവൽക്കും ഇത് കൂടും പെണ്ണുങ്ങക്ക് അണ്ങ്ങളെ ഒരു ക ബേക്ക്ന്നുള്ളൊര് കൂടെണ്ടെങ്കില് പെണ്ണുങ്ങൾക്ക് സ്വാഭാവിക കാഴിട്ട് അവർക്ക് ഒന്നും കൂടെ ഇത് കൂടും ചെയ്യും അതാണ്ടാവ എപ്പളും അതാണ് സംഭവിക്കാറ് അങ്ങനെയെക്ക്യാണ് വീട്ടില് ആരെ ക്കെ എന്താ സിസ്റ്റേഴ്സ് ബ്രദേഴ്സൊന്നുല്ല
സിസ്റ്ററ്ണ്ട് സിസ്റ്ററെ കല്യാണം കഴിഞ്ഞതാണ് ഒരു നാലുവയസ്സുള്ള മോനുണ്ട് അവനെ അവ്ടെ ഹസ്ബൻഡിന്റെ വീട്ടിലാക്കീറ്റ് വന്നു നെഴ്സറി പോവുന്ന കുട്ട്യ കയ്ഞ്ഞ് അവനങ്ങനെ നിക്കലൊന്നുല്ല ആദ്യ ഫ ട്ടൈമാണ് ഇങ്ങനെ ഇപ്പന്നേക്ക് നാല് മൂന്നൂസം കഴിഞ്ഞ് കൊഴ പ്പൊന്നുല്ല ദിവസൊങ്ങന വീഡിയോ കോൾ ആക്കും അമ്മ അമ്മാന്ന് ഇങ്ങന പറയും അല്ലെങ്കി ഉള്ളില് സങ്കടണ്ടാവുല്ലോ അവടെ മ ഒന്നാമത്ത് അവടെ മക്കളെക്കെള്ളോണ്ട് വല്ല്യ കോഴപ്പല്ല ചേച്ചിമാർക്കൊക്കെ മക്ക മക്കൾണ്ടേ പ്പൊ അവരെകൂടെങ്ങനെ കളിച്ചുംചിരിച്ചും അതോണ്ട്ന്നേ വല്ല്യ കൊഴപ്പല്ല രാവിലെ വിളി ച്ചിരുന്നു അപ്പോ നെയ്സറി പോവാൻങ്ങനെ റെഡിയി
അവ്ടന്ന് അവര് പറഞ്ഞേയ്ക്ക്വക്കാരലേ
ആ അവടെ വേറൊരു ചേച്ചീണ്ട് ചേച്ചീ ന്റെ മോനുണ്ട് അവര് രണ്ടുപേരും കൂടെ നേഴ്സറി പോവാ അവടെടുത്തന്നേ നേയ്സറി
ആ ആ ആഹ് അതോണ്ട് പ്രശ്നല്ല അങ്ങനെ പറഞ്ഞേക്കുന്ന കൂട്ടരാ
റോഡ് സൈഡിലാണ് വീടും ആണ് വണ്ടിയൊക്കെ പോന്നില്ല്യ പറഞ്ഞാ കേക്കൂല തീരെ പെട്ടെന്ന് റോഡിമ്മേലേക്കാണ് ഓടിപ്പോകാ
ആ ആ ഓ ശരി അത്കൊണ്ടാണത് ഉം അങ്ങനെ നിങ്ങളെന്താ ജോബ് എന്താ ചെയ്യണ എന്തി ണ്ടോ
ഞാന് ഇവന്റ് മാനേജ്മെന്റിന്റെ വർക്കാണ്
വർക്ക്
നാട്ടി തന്നെ മ് ആ അതെ പിന്നെ വണ്ടില് - പോവും ഡ്രൈവറായിട്ട് എടെ വല്ലപ്പഴൊക്കെ ബിസ്കറ്റിന്റെ കമ്പനി ണ്ട് നാട്ടില്
ആ ആ ആ ആ
ഉ ലോങ്ങിലൊക്കെ കയ്ഞ്ഞ സം തിരുവനന്തപുരം ഒക്കെ പോയി ന്നെ വന്നതാ ഒരായ്ച്ച
ആ ആ ആ
മ് മ് അതൊക്കെ കയ്ഞ്ഞേല് ആണ് പനിയൊക്കെ വന്ന് പ്പ വല്ല്യ കൊഴപ്പ് പ്പല്ല പനി സുഖണ്ട് ഓക്കേ ഓക്കെ ശരി